ആ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആ കേൾക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്
എന്താ വിശേഷം
വിശേഷം ഇവിടെ മൊത്തത്തി ഇരുണ്ട് നടക്കാ മഴയുടെ ഒരു
ആണോ ഇവിടെ ന്നാലും ഒരു ആ ഇവിടെ അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല ഇരുണ്ടോന്നൂല്യ ചിലപ് ഇപ്പം പെയ്യും ചിലപ്പം പെയ്യൂല ആ ഒരു കണ്ടീഷനിലാണ്
ആ അങ്ങനെയല്ലേ ഇന്നലെ ഇവിടെ ഇതേ ഇതേ രീതിയിൽ തന്നായായിരുന്നു ഓ ഇന്നും അത് തന്നെ ഓ ഇല്ല വെയിലില്ല കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലോട്ട് ഇപ്പ വന്നതേ ഉള്ളൂ
ഓ ഓ ചെറിയ മക്കളായിരിക്കുല്ലേ
ഒരാൾ എൽ കെ ജിയിലും ഒരാൾ ഒന്നാം ക്ലാസ്സിലും
ഉം നമുക്ക് ഇന്നൊരു കല്യാണം ഇണ്ട് ഇവിടെ പിന്നെ ഞാനിങ്ങനെ ആലോയിക്കയാണ് കല്യാണത്തിനൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നല്ലല്ലോ ഇപ്പ എന്തൊക്കെയാ ആചാരങ്ങളും
ആ ഹിന്ദുക്കളുടെ ആണോ അതോ മുസ്ലിംസ്
ഹിന്ദുക്കളുടെ ന്നാലും ഒരു മാന്യമായ ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി എങ്ങനെ അറിയില്ല കേട്ടോ ഞാൻ അധികം ആ പോവാറില്ല
കല്യാണത്തിന് പോവാറില്ല ഞാനും അങ്ങനെ പോവാറൊന്നുല്ല അടുത്ത ബന്ധുക്കാര
ആ അങ്ങനെ പോകുന്നുള്ളൂ അല്ലാതെ അല്ലെ ഞാനിപ്പ ഇങ്ങനെ ആലോചിക്കാ നമ്മെള് ഉം ഇതിൽ ഭയങ്കരതാണ് ഇപ്പൊ മുഠായി കൊടുക്കുന്ന ആ ടൈം ആയാലും അതുപോലെ തന്നെ- ഏ ചെക്കൻ കാണാൻ വരുന്ന ആ ടൈം ആയാലും പല തരത്തിലുള്ള ആചാരങ്ങളാണ്- അപ്പോ അല്ലെ?
ആ ഞാാനങ്ങനെ മുസ്ലിങ്ങളുടെ കല്ല്യാണത്തിനു അധികം പോ പോയിട്ടില്ല അങ്ങനെ
ആ ഇപ്പൊ നമ്മളെ തീയ വച്ച് ആ അതല്ല ഇത് കല്യാണ അടിപൊളിയൊക്കെരം ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു കല്യാണം കഴിഞ്ഞ മാതിരിയാണ് കാട്ടിക്കൂട്ടലൊ കണ്ടാൽ അതായത് ഇപ്പോ- പെണ്ണ് കാണാൻ പോകുമ്പോ നമ്മള് ഒരു ലോഡ് കണക്കിന് മുട്ടായി കൊണ്ടുപോകും അതുപോലെ ഡ്രസ്സ് ചെരുപ്പ് എല്ലാ പിന്നെ കോസ്മെറ്റിക്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകും- ശരിക്കിനും അത്രന്ന് ആവശ്യ ഇല്ല പിന്നെ നമ്മുക്ക് - പിന്നെ ഇതിലധികം എന്താണ് ഇതൊക്കെ കൊടുത്ത കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് എന്തോ പറ്റായിയോ എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ നഷ്ടപരിഹാരമായിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം-
ഓ അങ്ങനെക്ക
ആ അങ്ങനെയൊക്കെയാണ് അതന്നെ അതൊക്കെ നാട്ടു നടപ്പാക്കി മാറി ഇപ്പോ എല്ലാരും ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് നാട്ടു നടപ്പങ്ങ് മാറി-
ഓക്കെ ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ ഒരു ചെറിയ മോനുണ്ട്
പഠിക്കാൻ പോന്ന ആളാണോ?
ഞാനോ? ഞാനീ അല്ലല്ല എനിക്ക് ചെറിയ കുഞ്ഞുവ
കുഞ്ഞാണോ ആ
ആ എനിക്ക് ട്യൂഷൻ എടുക്കും- ഓൺ ഓൺലൈനായിട്ടും ഓഫ്‌ ലൈനായിട്ടൊക്കെ- അങ്ങനെ പോകുന്നുണ്ട്
ട്യൂഷനൊണ്ട് ആ വല്യ ക്ലാസ്സില് വല്യ ക്ലാസ്സില് പുൾ പുള്ളേരെ ആണോ അതോ-
ആ വല്ല്യ ക്ലാസ് എടുക്കും ഏഹ് പിന്നെ ചെറിയ മക്കളെ എടുക്കും
ഇവിടെ ഞാന് കുട്ടികളുള്ളൊണ്ട് എങ്ങും പുറ ത്തോട്ടൊങ്ങും പോയിട്ടില്ല പോകുന്നില്ല പിന്നെ ഏഹ് ഒ പി എസ് സി നോക്കുവാ ഒ ക്ലാസ്സുണ്ട് ഓൺലൈൻ ക്ലാസ്സുണ്ട് അങ്ങനെ അതും നോക്കും കൊറച്ചു നേരം കിട്ടുന്ന ടൈമിലാതിലോ ട്ട് പോവും ഉം
ആ ഇപ്പൊ പി എസ് സിക്ക് നല്ല സ്കോ ഓഹ് ഇങ്ങനെ ബിസ് ച്ചങ്ങ് കേറിയാലും നമ്മള് കൊറേ വെറ്റിങ് ചെയ്യേണ്ടി വരും എവിടെയെങ്കിലും ഒന്ന് പറ്റി കിട്ടാൻ എല്ലാർക്കും പെട്ടെന്ന് കിട്ടിയാണൊന്ന ആഹ് വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും മിക്കതും പിന്നെ ചെലവർക്കൊക്കെ വെയ്റ്റിംഗ് ലിസ് റ്റിലായാലും പിന്നെ തള്ളി പോവാറുണ്ട്
അങ്ങനെ
അപ്പൊ നമ്മള് നല്ലോ നമുക്ക് ഓരോ ഭാഗ്യാണ് മെയിനായിട്ട് പി എസ് സിന്നൊക്കെ പ
പി എസ് സി ഉം
ഭാഗ്യം വേ ണം എന്നാല് പെട്ടെന്ന് കഴിച്ചിലാ ആ അതെ അതെയതെ നല്ലോണം ശ്രമിക്കണം നല്ലോണം കുത്തനെ ശ്രമി ക്കണം പോകുന്നത് രണ്ടു കൊല്ലൊന്നുമല്ല അഞ്ചാറ് കൊല്ലം വർക്ക് ചെയ്താലന്നെയാണ് അതില് കിട്ടാനുള്ള ചാൻസ് കൂടുള്ളു
അതെ
ആ അപ്പൊ ന കുറേ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുവല്ലോ ഏതൊക്കെയാ കൊസ്റ്റ്യന് വരൂന്നുള്ള ഏകദേശ ഐഡിയ കിട്ടുമല്ലോ ആ ആ അപ്പ നമ്മക്ക് ആ ഒരു ഇതില് നമുക്ക് പഠിച്ചെടുക്കാം അതാ നല്ലത് അതിനായിട്ട് ഏഹ് കിട്ടണംന്നുള്ള ഒരു ആ ഗൃഹ ഇണ്ടാങ്കിൽ എല്ലാരും നോക്കി കളയല്ലോ
അതെ
ആഹ് ഇപ്പള് കിട്ടാനും വേറെ ഏത് ജോലി കി ട്ടാനും ഏഹ് സാലറി ഒക്കെ കൊറവായിരിക്കും ഇപ്പൊ ഇപ്പത്തെ കണ്ടീഷനില് ബസ്സിന് കേറി കഴിഞ്ഞ നമുക്ക് അത്രയും ആ പി എസ് സിയിൽ കേറി കഴിഞ്ഞാ നമു ക്കത്രയും നല്ലതാണ്
ആണാണ് പിന്നെ ശ്രമിക്കുന്നുണ്ട് ദൈ ബാക്കിയെല്ലാം ഭാഗ്യം പോ പോലെ
ആ നല്ലോണം ശ്രമിച്ചോളി ഏതായാലും ശ്രമി ക്കല്ലേ അപ്പം നല്ലോണ്ണം എഫേർട്ട് എട്ത്തക്കാണ്ട് ശ്രമിച്ചു നോക്കി കിട്ടും കിട്ടട്ടെ
പിന്നെ അങ്ങനെ പുറത്തോട്ടൊന്നും നോക്കുന്നോന്നും ഇല്ല്യോ വല്ല ട്യൂ ഷനല്ലാതെ പുറത്തോട്ട് വർക്ക് ചെയ്യാനോ അങ്ങനൊന്നും നോക്കുന്നൊന്നില്ലേ
ഞാന് ഞാൻ നോക്ക്ണ്ട് ഞാൻ മോനൊന്ന് കൊറച്ച് വല്താവട്ടെന്ന് വിചാരി ന്റ അവന് ആ അവൻ നേഴ്സറി പോവ്ന്ന്ണ്ട് ചെറു പ്രായത്തിതന്നെ നമ്മള് പോയി കഴിഞ്ഞാൽ അവര്ടെ ശ്രദ്ധക്കെ പോവും അവരോട് ശ്രദ്ധിക്കും പോവും ആ അവരിപ്പം പിച്ച വെക്കുന്നല്ലേള്ളൂ ആ ആ അതെ നമ്മളിപ്പോ ആ നമുക്ക് ഇനിപ്പോരു വിവ ട്ടില് കയറി കിഞ്ഞ അതിന്റോതായ സ്ട്രെസ് നമ്മ ക്ക്ണ്ടാവും വന്ന് കഴിഞ്ഞാലും അത്ണ്ടാവും ഇപ്പൊ നമുക്ക് മക്കളെ കാര്യത്തിൽ കൊറച്ച് ശ്രദ്ധ ക് ട്ടൂല അപ്പോ ആ ആ ഒന്ന് വല്തായി ഓന്റെ കാര്യം ഓന് നോക്ക്ണ വരെ അങ്ങനെ പോട്ടെച
ഹസ്ബന്റോ ഹസ്ബന്റ് നാട്ടില് ഇല്ലേ
ആ ഇവിടെ നാട്ടില്ണ്ട് നാ
ആ
ഉം ഇമ്പ ടെനു ഗൾഫിലേനു അപ്പോ ഈ കൊറോണന്റെ ആ ടൈമില് അവിടുന്ന് കമ്പനി പൂട്ടി പോന്നതാ
കമ്പനിയിലായിരുന്നുല്ലേ. ഓകെ പിന്നീട് അത് സ്റ്റാർട്ട്ആഹ് സ്റ്റാർട്ട് യ്യ്തില്ലേ? കമ്പനിം മന്ന്
വിടെ ന്നാല് പിന്നെ അവിടുന്ന് അവര് ഇതാക്കി പോന്നതാണ് ഒഴിവാക്കിക്കാണ്ട് അവിടെ അവിടെ കമ്പനി ആൾക്കാര് വരുന്നില്ലന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പൂട്ടി പോന്നത് എക്സിറ്റ് അടിച്ചു പോന്നതാ
ഓക്കേ
അപ്പൊ പിന്നെ പിന്നെ അങ്ങോട്ട് കേറി
മോന് എത്ര മാസമായി ഒരു ഒരു വയസായോ മോന്
ആഹ ഓന് നാല്‌ വയസായി ണ്
നാല് വയസായി ആ ആള് ആ എൽ കെ ജി ആ എന്റെ മോള് നാല് വയസ് അ ആള് എൽക്കതിലാ
ആഹ് പ്പഞ്ഞാ ഞാന എന്താ വെച്ചാല് ഈപഠനത്തി നിഇ മരുന്ന് കൊടുക്കാല്ല അവര് ന്ത്രകാലം അവരെ നോക്കി കഴിഞ്ഞാലും പിന്നെ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേടി
അതെ അതെ
ആഹ പിന്നെ നമുക്ക്
ഉ സ്കൂളിൽ പോകുന്നതിന് മടിയൊന്നുംല്ലല്ലോ ല്ലെ ല്ലേ പ്പ കൊളില്ലേ
ന്താ പോകാൻ മടിയില്ല പക്ഷെ നമ്മളെന്തെങ്കിലും എഴുതാ പറഞ്ഞാലുള്ള ഒരുപാട്റബേഹ് അയ്ല വലുത് വേറെനു എയ്ത് എയ്താ പറഞ്ഞാൽ കയ്യൊടേലും കാലൊടേലും വെശക്കലും ദാഹിക്കലും ഒ ക്കെയാണ്
ആഹ എപ്പോഴും കുഞ്ഞിന എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കും നല്ലണ് ഉ സ്നാക്സ് ആണോ കൂടുതലും കഴിക്കുന്നെ
അല്ലല്ല അത് ഞാൻ കൊടുക്കാറില്ല അതികം എഏ അതല്ലേ ഇത് മടി ആയിട്ട ഒന്നാമത് മഹ്കഴിക്കാൻ ആള് കുറച്ച് ബേക്കിലോട്ട് ആണ് അപ്പൊ ഈ യു ഞാനു മ്മ ഫുഡ് കഴിക്കാണെങ്കിമ്മള് കൊ കൊറച്ച് നേരെങ്കിലും ഫോൺ കൊടുക്കൂലേ അപ്പൊ പിന്നെ വെശ്പ്പ്ണ്ട്ന്ന് പ റയ്യെന്നെ ന്നാപ്പിന്നെ ഫോൺ കൊടുക്കല്ലോ അടവ്ട്ക്കാണെ വായിക്കാനു എഴുതാനു ആവൂല
ഹ ഹാ അക്ഷരൊക്കെ പഠിച്ചു തോടങ്ങിയോ
അക്ഷരങ്ങളൊക്കെപ്പൊ ഏകദേശം തൊടങ്ങീണ് അവര്ക്ക്
ആഹ് ആഹ്
ത്രാന്നെട്ത്തിട്ടില്ല കുറച്ചൊക്കെ എട്ത്ത്ങ്ങനെ റായും നായുക്കെ എഴ്തി തോടങ്ങ്ന്നതേ
മ് മ്
അവിടെയോ
ഇവിടെ അടുത്തൊരു ടൂഷൻ വീടൊണ്ട് എന്നെ പഠിപ്പി ഒരു ടീച്ചറാ ആ ടീച്ചറമ്മേടെ വീട് വടെ അട്ത്താ അപ്പൊ അവിടെ സ്കൂള് കഴിയുമ്പോ അവരെ അങ്ങോട്ട് വിടും ഇളയ ആൾക്ക് അക്ഷരങ്ങൾ പഠിച്ച തൊടങ്ങിയതേ ഉള്ള് അങ്ങനവാടി പോയിക്കൊണ്ടിരുന്നതായിരുന്ന് അവിടെ ക്ഷരങ്ങളൊന്നും അങ്ങനെ പഠിപ്പിക്കാറില്ല
ആഹ് ആഹ് ഇ
കളിയും പാട്ട് പഠിപ്പിക് ക്കലും അങ്ങനൊക്കെള്ള കാര്യങ്ങള അങ്ങനെ ആ ഒരു ഞാൻ വിട്ടില്ലർന്നു അക്ഷരം പഠിക്കാന്ണ്ട് പിന്നെ സ്കൂളിലോട്ട് ചേർത്തപ്പം കൊറച്ച് നേരത്തേക്ക് ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂർ ഹ് സ്കൂളിന്ന് വന്നു മൂന്നരാവുമ്പോ സ്കൂളിന്ന് വരും അന്നേരം പിന്ന ഒരു
ആഹ്
ണി ആ ടൈമിൽ അങ്ങോട്ട് കൊണ്ട് വിടും ഒരു ആറരയെക്കാവുമ്പോ പോയി വിളിച്ചോണ്ട് വരും അന്നേരം അത്രയും നേരം അക്ഷരങ്ങൾ കൊറച് നേരം പഠിക്കും ആ അങ്ങനെ ആ യാദ്യം എഴുതാൻ പഠിക്കുവ കാരണം അക്ഷരങ്ങൾ എഴുതി പഠിക്കേണ്ടായോ മണ്ണിൽ എഴുതുവാ മണ്ണിൽ എഴുതി ഓരോ അക്ഷ
ആണോ അതൊക്കെ പണ്ടേനിലെ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ പണ്ട്
അപ്പ അതിന്റേതായ ഇത്ണ്ടാവും അവർക്ക് അതായത് കുട്ടികളെ ടിപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ അറിയാം
അറിയാം എങ്ങനാന്നുള്ളത് എന്റെ മൂത്ത മോളെ ബുക്കില് എഴുതുന്നുണ്ട് ഏ ചില അക്ഷരങ്ങൾ ഈസി ആയിട്ടുള്ള അ അക്ഷരങ്ങൾ എഴുതും വലിയ പാടുള്ളത് എഴുതാൻ പാട
അതെ അതെ അതെ ഇപ്പൊ അങ്ങനെ ആകുമ്പോ കുറച്ച് വെറൈറ്റി റ്റി പിടിച്ച കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും എഴു താള്ള ഒരു ത്രില്ലും പോകാനുള്ള ഒരു ത്രില്ലും കൂടും
കുഞ്ഞുങ്ങൾ ആദ്യം അക്ഷരം എഴുതി പഠിക്കേണ്ടത് തന്നെ മണ്ണിലലിയോ എന്നാലല്ലേ അവർക്കൊരു ഇത് വരുത്തുള്ളൂ നമ്മളൊക്കെ പണ്ട് മണ്ണിലല്ലേ എഴുതി പഠിച്ചത് അതുകൊണ്ട് അങ്ങനെ എ
അ അല്ല ഇപ്പൊ ഞാനിപ്പോ ഓ അതല്ലേ ഇപ്പ അങ്ങനെ കേൾക്കാറില്ല അറിയാ ഇപ്പ അങ്ങനെയൊന്നും കേൾക്കാറി ല്ല ഇപ്പൊ അത് വേ ഒരു നാട്ടോറ നാടൻ മട്ടിലോട്ട് പോയി
അതെ
അത് നല്ലൊരു കാര്യ കേട്ടോ പണ്ട് ഇങ്ങനെയൊക്കെയാണ്ന്ന് കുട്ടികക്ക്‌ പറഞ്ഞ് മനസ്സിലാക്കും ചെയ്യാല്ലേ
അങ്ങനെ ഉം
ആ പിന്നെ പിന്നെന്ത
ഹലോ ആ ശരി എന്നാ ഓക്കെ